ഏഹ്
ആഹ് കേക്കാമോ?
ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കുറച്ച് സൗണ്ട് കുറവാണ്.
ഒരു മിനിറ്റ്, ഇപ്പോഴാ?
ഇപ്പോളും പതുക്കെ സംസാരിക്കുന്ന പോലെ തോന്നുന്നു.
ഒരു മിനിറ്റ്. കേക്കാം, ഇപ്പൊ കേക്കാണ്ടാവോ?
ആഹ് സൗണ്ട് കുറവാണ് പക്ഷെ എങ്കിൽ പറയുന്നതൊക്കെ ക്ലിയർ ഉണ്ട്, നിങ്ങൾ മൈക്കിന്റെ അടുത്ത് വെച്ച്. തന്നെയാണോ പറയുന്ന?
ആഹ് അതെ റേഞ്ചിന്റെ പ്രശ്നം ആണെന്ന് തോന്നുന്നു.
ആഹ് മഴയൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും. ഓഹ്
റ്റ് ഇപ്പം
മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും.
ആഹ് ചെലപ്പോ അതായിരിക്കാം. ആഹ് പിന്നെ എന്തുള്ള.
പിന്നെ എന്തൊക്കെ നല്ല തന്നെയാ സുഖമായിട്ട് പോകുന്നു.
ഇന്ന് ക്ലാസ്സ്‌ ഉണ്ടായില്ലേ?
ഇല്ല ഇല്ല വാലുവേഷൻ ആയിരുന്നു കൊണ്ട് ഇപ്പൊ കുറെ കോളേജുകൾക്ക് ലീവാണ്. ഉം നിങ്ങൾ എന്താ ചെയ്യാ പുറത്താണോ ഇപ്പ ഉള്ള.
ഇപ്പൊ പൊറത്തൊന്നും അല്ല. വീട്ടിൽ തന്നെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും അല്ലേ? വണ്ടിയുടെ ശബ്ദം കേക്കുണ്ടോ?
ആഹ് ചെറുങ്ങനെ ഒരു ഹോൺ അടിക്കുന്ന കേട്ടിരുന്നു.
റോഡ് സൈഡ് ആയതുകൊണ്ടോ, ഉം.
റോഡ് സൈഡ് തന്നെയല്ലേ വീട്.
ആഹ് വീട് ആഹ്.
ആഹ്
അതുകൊണ്ട് എപ്പോഴും അന്റെ.
ആഹ് അപ്പൊ അവിടെ മരങ്ങള് കാര്യങ്ങളൊക്കെ. ഒക്കെ കുറവണോ?
ഭയങ്കര കുറവാ എന്താ,?
നല്ല കുറവായിരിക്കല്ലേ അപ്പൊ നല്ല ചൂടൊക്കെ ഉണ്ടാവല്ലോ?
പിന്നെ അല്ലാണ്ട്. കാരണം എന്താ പറയാ. എല്ലാവർക്കും ഓരോന്ന് ഒക്കെ സ്ഥല സ്ഥലത്തൊക്കെ മരങ്ങൾ ഒക്കെ വെട്ടിയിട്ട് അതൊക്കെ. അങ്ങനെ എന്താ പറയുക നിരപ്പാക്കിയിട്ട് വീട് വയ്ക്കാൻ വേണ്ടി നോക്കുന്ന.
ആഹ് ഇപ്പോ എല്ലാരും അങ്ങനെ ചെയ്യുന്ന കൊണ്ട് പ്രകൃതി. ക്ക് ഭയങ്കര നാശമാണ് മാത്രല്ല. മനുഷ്യനും ജീവിക്കാൻ പറ്റുന്നില്ല, അവര് ഒരുപാട് കാര്യങ്ങൾക്ക്. പണം പണത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ എങ്കിൽ ഒന്ന്. ഉണ്ടെങ്കിൽ മരങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല, വെള്ളം കി ഇല്ല അതുപോലെ തന്നെ ചൂട് കാര്യങ്ങള് തണുപ്പ് കിട്ടില്ല. ആഹ് പക്ഷികള് പക്ഷികള് പ്രത്യേകിച്ച് അവർക്ക് അവരുടെ. നമുക്ക് ഇപ്പം നമ്മുടെ വീട് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇടി ഇത് ഉണ്ടെന്ന് വിചാരിക്ക് ഉരുൾപൊട്ടലിൽ വീട് ഒക്കെ പോയാൽ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും. ക്ക് അപ്പൊ ഇത് ഇങ്ങനെ പക്ഷികൾക്ക് അവരുടെ വീട് ഇതെല്ലാം നഷ്ടപ്പെടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ പക്ഷികളെ നിരീക്ഷിക്കാ അവരുടെ സൗ സൗണ്ട് ഓരോ പക്ഷികൾക്കും ഓരോരോ രീതിയിലുള്ള സൗണ്ടായിരിക്കും, പിന്നെ. അത് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അവര് ഇങ്ങനെ ചെലപ്പോ അവരുടേതായിട്ടുള്ള രീതിയില് സൗണ്ട് ഉണ്ടാക്കുമ്പോ നമുക്ക് അത്. ഞനമ്മളിങ്ങനെ ചിന്തിക്കുമ്മം ഞാൻ നമ്മള് ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയാണ് അത് പറയുന്നു എന്നൊക്കെ തോന്നൂലേ, അങ്ങനെ. ആഹ് അങ്ങനെയൊക്കെ ആഹ് അങ്ങനൊക്കെ നോക്കിയിരിക്കാനും അവരുടെ സൗണ്ട് കേക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്.
ഈ തത്ത ഒക്കെ സംസാരിക്കുമ്പോൾ അയിനോട് ഇങ്ങനെ. നമ്മൾ സംസാരിപ്പിക്കാൻ ഭയങ്കര ഇതായിട്ട് തോന്നും.
ആഹ് അങ്ങനെ വീട്ടില് വളർത്തുന്നത് അല്ലേ, ഞങ്ങളെ വീട്ടില് വളർത്തുന്നൊന്നുല്ല. പക്ഷികളെ പക്ഷേ എങ്കിലേ. വേറെ വീടുകളിൽ അയൽപക്കത്ത് ഒക്കെ വീടുകളിൽ വളർത്തുന്നൊക്കെ ഞാൻ കാണലുണ്ട്. ഇപ്പൊ ഇല്ലാ തോന്നുന്നു, അവരിപ്പോ. ആഹ് അവരിപ്പം ഇവിടെയില്ല അതോണ്ട് എന്നാ പ പക്ഷികളും ഇല്ലാന്ന് തോന്നുന്നു ചെലപ്പോ പോയപ്പോ കൊണ്ടോയിട്ടുണ്ടാവും.
ഞങ്ങളുടെ അവിടെ ഒരു ഇതുപോലൊരു പയ്യൻ വളർത്തുണ്ട്. ആഹ് കൊറെ അവരുടെ വീട്ടില് കൊറേയുണ്ട്, ലൗവ് ബേർഡ്സ്. പ്രാവ് പിന്നെ കൊറേ ത തരത്തിലുള്ള തത്തയുള്ള. പല വെറൈറ്റീസുണ്ട് ആഹ് കയ്യില്.
ആഹ് അതുപോലെ തന്നെ പണ്ട് ഞാൻ ഇങ്ങനെ. ഈ സ്കൂളെ പോവുന്ന ടൈമില് ഇവിടെ ഒക്കെ നല്ല വയനാട്ടിലാണ് ഉള്ളത് ഞാന്. അപ്പോ വീടിന് ചുറ്റും നല്ല കാടും പറമ്പ് ഒക്കെയുണ്ട്, റോഡ് സൈഡിലാണെങ്കിലും. റോഡുണ്ട് മെയിൻ റോഡ് ഒന്നുമല്ല. വണ്ടികളൊക്കെ പോവൊക്കെ ചെയ്യും, എന്നാലും നല്ല കാട് കാര്യങ്ങളും. നല്ല മരങ്ങളും, നല്ല തോട്ടങ്ങളൊക്കെ ഉള്ളതിനു ചുറ്റും. റ്റാണ് അതുകൊണ്ട് നല്ല ത ഉം. നല്ല തണുപ്പും കാര്യങ്ങളുണ്ടാവും, പിന്നെ ഞാൻ ഒരു പണ്ട് ഒരു ദിവസം സ്കൂളില് പോവുന്ന സ സമയത്ത് ഇങ്ങനൊരു മരത്തിന്റെ താഴേന്ന് ഇങ്ങനെ കൂട് കിട്ടി. കൂട്ടിലിരുന്നിട്ട് ഒരു പക്ഷി കുഞ്ഞ് ആണ്. അപ്പോ എനിക്ക് അതിന് എടുക്കണേന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ചെറുതാണ് നമ്മള് എടുത്താൽ ചെലപ്പോ അത് ചത്തുപോവും. അതോണ്ട് പേടിച്ചിട്ട് ഞാനിങ്ങനെ ആഹ് ഏട്ടനോട് പറഞ്ഞു എന്നിട്ട്. നമ്മളിങ്ങനെ റീൽസിലൊക്കെ കാണില്ലേ അതേപോലെ ഇവന് എന്തുചെയ്തു ഇതിന്റെ മോളിൽ കേറിട്ട്. അത് ഇള്ള സ്ഥലത്തന്നെ വെച്ച്. അതിന്റെ ബാക്കി അംശ ബാക്കി ആ കൂടിന്റെ ഭാഗങ്ങളൊക്കെ അവ്ടെ കാണുന്നുണ്ട്.
ആഹ് ആഹ് ആഹ്
ടീവനെടുത്തിട്ടത് തവടെ വെച്ച് അതെനിക്കിപ്പോ ഭയങ്കര ഒരു രസായിട്ട് ഇങ്ങനെ ഓർക്കും ഞാന് പക്ഷികള ഇങ്ങനെ കാണുമോ നോക്കൊക്കെ ചെയ്യുമ്പോ
അം ഏതായത് കുഞ്ഞു കു കുട്ടികളാണെങ്കില് അയിനകത്ത് നമ്മള് തൊട്ട് കഴിഞ്ഞഴിഞ്ഞാ പിന്നെ അ ക്ക് വളരാന്ള്ള ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അങ്ങനെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവു തോന്നുണു.
ആഹ് പക്ഷികൾ മാത്രല്ല പൂച്ചക്കുട്ടികളെയും അത് ഇങ്ങനെ പ്രസവി ചെയ്യുമ്പട് തൊടരുത് ന്ന് പറയൂലെ. അപ്പൊ പിന്നെ അമ്മ പിന്നെ നോക്കൂലാ. അമ്മക്ക് സ്മെല്ല് തായിട്ട് പിന്നെ നോക്കുലന്നൊക്കെ പറയും. ഉം അതുപോലെ തന്നെ ഇത്
കുഞ്ഞുങ്ങളൊെക്കെ വീട്ടില് കഴിഞ്ഞാ ഇൻക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടാ അപ്പം ഞാൻ്റെത് പറ ക്കില്ലേലോ പററക്കുമ്പോ ഇങ്ങനെ ഈ ആഹ് ഹൈറ്റുള്ള ലെന്തിലെമേലും കൊണ്ടയ്ച്ചിട്ട് താഴത്തോട്ട് ഇടും അങ്ങനെ കുഞ്ഞിലിട്ട ച അടിക്കുമ്പ പറക്കാ പറക്കില്ലല്ലോ അപ്പ അപ്പൊന്നും അറിയില്ലല്ലോ ബോധോന്നു ഇല്ല അപ്പ ഇത്ട്ട്ട്ട് പറ പറക്കാൻ വേണ്ടി നോക്കും ഇത് വിറ്റ ചെറുതല്ലേ പറക്കൂല്ലല്ലോ എന്നട്ട് വീ കൊറേ ചീത്ത അറി അവറ്റ അവിടെ ഒതുങ്ങി നിന്നോട്ടെ എന്നൊക്കെ പറിം
ആഹ് അങ്ങൻത്തെ പണ്ട് ചെറു പ്പത്തിലാണെങ്കിലും ഇപ്പോളും ഈ ഒരു പ്രായത്തിലും അങ്ങനത്തെ കളികളൊക്കെ ഇഷ് ഇഷ്ടപ്പെടുന്നവരുണ്ട് സൈക്കോനെ പോലെ തന്നെ നമ്മള് റീൽസിൽ കണ്ടിട്ടുള്ള ഏതൊരു നടിയാട്ടം പറയുന്ന കാല് പിടിച്ചിട്ടിങ്ങനെ പൊ ട്ടിച്ച് അത് കേക്കാൻ ഭയങ്കര രസണെന്നൊക്കെ ആഹ്
അയ്യോ അതൊക്കെ ഭയങ്കരവാ ഇങ്ങാണ് ചെയ്യുന്നതക്കെ എന്നെ വീട്ടിലാണെങ്കിൽ ഏഹ് അങ്ങനെ എന്റെറെ അനിയനെ ഭയങ്കര ഇഷ്ട അന മീനും അതുപോലെ പക്ഷികളൊക്കെ ഇഷ്ട അങ്ങനെയൊക്കെ വീട്ടിൽ വളർത്തുആയിരുന്നു
ആഹ് നമ്മളിവിടെ ഏഹ് പെറ്റ്സുകളെ പ്രത്യേകിച്ച് വളർത്തുന്നൊന്നുമില്ല പിന്നെ നമ്മുടെ നാടൻ പൂച്ചകളില്ലേ
ആഹ്
അങ്ങൻത്തെ പൂജകളുണ്ട് അല്ലാണ്ട് എന്നാ ആ വല്ലാണ്ട് പ്രത്യേകിച്ച് വാങ്ങി വളർത്തുന്ന പക്ഷികള് മീന് അങ്ങൻത്തെ സധനങ്ങളൊന്നുമില്ല അപ്പറത്തെ വീട്ടില് ഒരു കൊച്ചുണ്ട് മീനെ വളർത്തുന്നത് അവൾക്ക് ഭയങ്കര കാര്യാണ് എന്നിട്ട് ഇവിടെ ഉണ്ടങ്കി തെല്ലാ തെരുലും ചെയ്യും എന്നിട്ട് ആഹ് എന്താക്കും അവള് എവിടെങ്കിലൊക്കെ വീട്ടിന്ന് പോകുന്നാണെങ്കിൽ ഒരു ദിവസത്തെക്കാട്ട് പോകുന്നാണെങ്കിൽ അതിന് ഇവിടെ കൊണ്ടന്ന് വെക്കും എന്നിട്ട് അതിന്റെ ഫുഡ് കാര്യങ്ങൾ എന്നിട്ട് ഇത്ര ഈ സമയം ഇടണം ന്നൊക്കെ പറഞ്ഞി ഭയങ്കര ശ്രദ്ധയോ കാര്യങ്ങളോ ഭയങ്കര എന്നിട്ട് ആഹ് അതും നല്ല എന്നാ കല്യാണ പ്രായായ കൊച്ചാണ് ഭങ്ക ചെറിയ കുട്ടിയൊന്നല്ല ഭയങ്കര അതില് അഡിക്റ്റഡ ആയിട്ടേ മീ മീനുകളെ ഭയങ്കര ഇഷ് ടാണ് നല്ല മോഡലായിട്ടുള്ള ഇ ഇത്ണ്ടാവ് ലെ ഇങ്ങൻത്തെ ഫിഷുകള് ഭയങ്കര വാലൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള അതിന് എന്തോ പേര് പറയും എനിക്കറിയില്ല
സാരീ വാല
ആഹ് എന്നിട്ട് അവള് ഒരുവട്ടം അങ്ങനെ കൊണ്ടുന്ന് എന്നിട്ട് കളിക്കുന്ന കളിയാണ് നമുക്ക് കണ്ടാൽ ചിരി വരും പക്ഷെ ഈ ചിരി നിക്കാൻ പറ്റൂല അത് ചത്തോയി എന്നിട്ട് ചെറിയ മീനാണ് പക്ഷെങ്കില് ഇവള് ഇത്രയും വലിയ കുട്ടിയാണെന്ന് ഇവളിങ്ങനെ അവള് കരയുന്നാണ് ആഹ് മീന് ചത്തിട്ട് ഇവള് കരഞ്ഞ് എന്നിട്ട് അതിനെ കൊണ്ടോയിട്ട് മറ്റേ മനുഷ്യന്മാരൊക്കെ കുഴിച്ചിടുന്നൊക്കെ പോലെ കുഴിച്ചു ഒക്കെ ഇട്ട് ആഹ്
ചെലോർക്ക് ഭയങ്കര ഇതായിരിക്കും ഇത് കാര്യങ്ങളില് എന്റെ ഒരു കസിന് ഇങ്ങനെയാ വീട്ടില് കുറെ പൂച്ചകളെ വളർത്തും ആഹ് പൂച്ച എങ്ങാനും അയിലേക്കെ ഓരോന്ന് മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാ പിന്നെ എല്ലാത്തിനും കോഴീനൊക്കെ വീട്ടത്ത് നമ്മള് കൊടുക്കൂല്ലേ കൊടുക്കാൻ സമ്മയിക്കില്ല അപ്പൊ പറയും കൊടു ക്കണ്ടാ എന്നൊക്കെ പറയും
ഇവിടെ ഇവിടെണ്ട് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് പൂച്ചക്ക പൂച്ചാ ലവർ അങ്ങനെ പറയുവാണെങ്കില് അത്രക്കും അഡിക്റ്റഡ് ആണ് പിന്നെ പൂച്ചക്കുട്ടിയൊക്കെ പിന്നെ തെരുവിലെ പൂച്ചകളുണ്ടാവില്ലെ അങ്ങനെ ത്തെ നാടൻ പൂച്ചകളൊക്കെ എന്തായാല് ചത്തും പെട്ടെന്ന് ചത്തും പോകും കൊറെ പ്രസവിക്കും ചെയ്യും നാലെണ്ണൊക്കെ അടുപ്പിച്ച് പ്രസവിക്കും ചെയ്യും പെട്ടെന്ന് ചത്തും പോവും ചെലപ്പൊ പട്ടി കൊന്നിട്ടുണ്ടാകും അല്ലെങ്കില് ഈ പൂച്ചകൾ തന്നെ കാടൻപൂച്ചകള് അത് പൂച്ചകളെന്നെ തിന്നൂലേ ആഹ് ഇതൊക്കെ കണ്ടിട്ട് കരഞ്ഞ് കരഞ്ഞ് കര ഞ്ഞ് നമ്മളെ കുടുംബത്തിലാരോ മരിച്ച കളിയൊക്കെ കളിക്കും
ആഹ് ചെലോരങ്ങനെയത്രയും
ഇപ്പോ ഭയങ്കരിഷ്ടപ്പെട്ട് കൊറേ വളർത്തിയിട്ടൊക്കെ മരിച്ചു പോകുന്നാണെങ്കിൽ നമക്ക് അ കരയാനുള്ള്ണ്ട് സങ്കടപ്പെടാനുള്ളണ്ടാവും ഇതിപ്പോ പ്രസവിച്ചിട്ടേ ഇണ്ടാവുള്ളൂ രണ്ട് ദിവസം കയ്യുമ്പത്തേക്കും അയിനെ അയിന്റടുത്ത് പോയിട്ടുണ്ടാവില്ല ചെലപ്പൊ ആഹ് പൂച്ചയെ കണ്ടിക്കേ ഇണ്ടാവുല്ല എന്നിട്ടത് ചത്തൂന്നറിയുമ്പത്തേക്ക് കരഞ്ഞ് ബഹളം വെച്ച് ഭയങ്കര പ്രശ്നാക്കും ഇപ്പൊപ്പിന്നെ കൊറേ കൊറഞ്ഞു വലുതായപ്പൊ
ആഹ് ആഹ് ആഹ് ചെലരങ്ങനെയാ ഭയങ്കര കാര്യായിരിക്കും ഇതിനൊക്കെ എനിക്കയിനെ കാണാനൊക്കിഷ്ടാ പക്ഷെനിക്ക് പേ പേടിയാക്ണ്ട് പിന്നൊരു ഇത്ങ്ങനെ അവറ്റ മാന്തുവോ അങ്ങനൊക്കുള്ളൊരു പേടി
ആഹ് എനിക്ക് ഈ പക്ഷികളെ നോക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഒന്നാമതതിന്റെ സൗണ്ട് കാര്യങ്ങളാ നമുക്ക് നമ്മളെ എപ്പളിങ്ങനെ ഫോണിത്തന്നെ നോക്കിയിരിക്കുന്ന ഒരു ടൈമിൽ നമ്മള് മെന്റലി നമുക്കെന്തൊക്കെയോ പ്രശ്നങ്ങള് തലവേദന കാര്യങ്ങള് നല്ല സ്ട്രെസ്സും കാര്യ ര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെയുള്ള സമയത്ത് നമ്മളൊന്ന് പൊറത്തേക്കെറങ്ങി മരത്തിലേക്കെല്ലാം നോ ക്കി പക്ഷികളെയൊക്കെ നോക്കി അവരുടെ സൗണ്ടുകളെല്ലാം ഇങ്ങനെ ക്യാച്ചെയ്യാൻ നോക്കിയാലേ നമ്മക്ക് തലയില് നല്ല മെന്റലി നമ്മള് നല്ല പ്രോസ്സസ്സ്കളൊക്കെ നടത്തുമ്പൊ അങ്ങനത്തെ നാച്ചുറ ലി ഇണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പാ നല്ല ഒര് നല്ലൊരു ഭാരെറ ക്കി വെച്ചപോലെയോ നല്ലൊരു സമാധാനൊക്കെ കിട്ടും നമ്ക്ക്
ഈയിങ്ങനെ കൊറേ കിളികളൊക്കൊള്ളെ ആഹ് കിളികളൊക്കുള്ള ശ ബ്ദങ്ങള് അത് മാ കിളികളെ ശബ്ദം മാത്രുള്ള സ്ഥലങ്ങള്ണ്ട് ചെലരതൊക്കെ അവിടൊക്കെ പോയയിഞ്ഞ്കയിഞ്ഞാ നല്ലായിരിക്കും ആഹ്
സൗണ്ട് മാത്രം കേൾക്കുമ്പൊ ഭയങ്കരടിപൊളി
ആഹ് അതങ്ങനെയല്ലേ കൊറേ പക്ഷി സങ്കേതങ്ങളൊക്കുള്ളത് അവിടെ പോയയിനാ ഫുള്ള് ചെല ചെല ചെ ലാന്ന്ങ്ങനെ കേൾക്കാൻ പറ്റും
എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി അതാണ് പഠി ക്കുന്നതേ പക്ഷിനിരീക്ഷണം വന്നിട്ട് അവളിങ്ങനെ കാടുകളിലൊക്കെ പോയിട്ട് ക്യാമറയൊക്കെ കൊണ്ട് ഓരോരോ പക്ഷികളുടെ ഫോട്ടോസെട്ക്കും ഇന്നിറ്റ് വെറൈറ്റിയായി ട്ടുള്ള പക്ഷികളെ പറ്റി പഠിക്കും കാണാനൊക്കെ നല്ല ഭംഗിയാണ് എനിക്കതിനെപ്പറ്റി കൂടുത ലൊന്നറിയില്ല ഞാനങ്ങനെ കേട്ടിട്ട്ണ്ട് അവൾക്കെന്തൊക്കയോ സമ്മാനങ്ങളോ പ്രൈസുകളൊക്കെ കി
ആഹ് ആഹ് ആഹ് ആഹ് ചെലർക്ക് അതില് ഭയങ്കര ക്രേസായിരിക്കും പുതിയത് കണ്ടെത്താനൊക്കെ
അതന്നെ എന്നാ ശെരി കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഞാൻ